ഹായ് ഡാ
ആഹ് എന്തുണ്ട് വിശേഷം
ഓ ഒന്നും പറയണ്ട ഞാനിപ്പ അമ്മേനിം കൊണ്ട് ഹോസ്പിറ്റൽന്ന് വന്നതേയുള്ളൂ
അതെ എന്നും ഹോസ്പിറ്റലാണല്ലോ എന്താ കാര്യ ഇത്
നിനക്കറിയില്ലേ എന്റെ ഈ ജീവിത ശൈലി രോഗങ്ങളെ ഓ ഒന്നും പറയണ്ട ഷുഗറും പ്രഷറും
ഞാനും നീ വിളിക്കു എന്നും ഞാൻ കേൾക്കണതാ ഒന്നില്ലെങ്കിൽ അമ്മ അച്ഛൻ ഹോസ്പിറ്റല് ടെസ് റ്റ്
അതെ അതെ നീ എന്താ ഓ അതെന്നെ പറയുന്നെ ഇൻക്കാണെങ്കി മടുത്തു ഇൻക്കിപ്പം വരുവോന്നറിയില്ല പാരമ്പര്യായിട്ട് വരുന്നതാണല്ലോ ഇത്
ആഹ് പാരമ്പര്യം ഇണ്ട്ട്ട മോളെ അത് ശ്രദ്ധിച്ചോ ഇവിടെപ്പം ഞാൻ പെട് പെട്ടിട്ടിരിക്യാ ഇവടെ അച്ഛന്പ്പോ നമ്മടെ തൈറോയിഡ് ഉണ്ട് ഇപ്പ എൻ എനിക്ക് വ എനിക്ക്ണ്ടോന്നൊരു സംശയം ടെസ്റ്റ് ചെയ്തപ്പോ ഇണ്ടോന്നൊരു സംശയം അപ്പൊ അടുത്തോസം ഒന്നും കൂടി വന്നിട്ട് അട് അട്ത്തോസെ ഒന്നും കൂടി വന്നൊന്ന് നോക്കാനാ പറഞ്ഞിരിക്ക്ണത്
അതെയോ കാ കാര്യായിട്ടൊന്ന് നോക്ക്ട്ടോ അത് ഇപ്പ എന്തായിപ്പ ഇങ്ങനെ ഇത് വരാൻ വേണ്ടീട്ട് കാരണംന്നുള്ളതാണ് എന്താ ഇതിങ്ങനെ വരാൻ കാരണം ജീവിത ശൈലി രോഗങ്ങള്
എന്താ പറയാ നമ്മുടെ ഭക്ഷണ രീതിയാവുവായിരിക്കാം ചെലപ്പോ ഭക്ഷണ രീതി ആ വ്യായാമം അതെ കര്ക്ക് മാത്രാണ് ല്ലോ നമ്മള് മേലനെങ്ങാൻ കൊർച്ച് പിന്നിലാണല്ലോ
അതെ അതെ അതെ അതെന്നെയാണ് ഇപ്പഴത്തെ പ്രധാന പ്രശ്നം മേലനങ്ങീട്ട് ഒരു ജോലിയും ചെയ്യില്ല ഇപ്പൊ ഹോട്ടല് എന്താ ഹോട് ട്ടൽ ഫുഡ് അയ്യോ പൈസ ഇണ്ട് പൈസ ഇണ്ട് അപ് പൈസ എടുത്തോളാ പോയ്ക്കോളാ കഴിച്ചിട്ട് വന്ന് വന്നോളാ എന്നിട്ട് ഈ രോഗങ്ങളും വാങ്ങിക്കോളാ വെല കൊടുക്കാതെ കിട്ടുന്ന രോഗാണൊ
അല്ലേ നീച്ചിട്ട് എക്സസൈസ് ചെയ്യണ്ടേ അതിനൊരു മടി
അതെ അതെ വ്യായാമാണ് വ്യായാമം പ്രധാനം പറയ്ണ്ടല്ലോ ഒന്നെങ്കിൽ നടന് നടത് നടത്തെങ്കിലും ചെയ്യണംന്ന് രാവിലെ എഴുന്നേറ്റ് കൊറച്ച് നേരം നടന്ന നടക്കണംന്നാ പറയുന്നെ പക്ഷേ ഇത് നടക്കാ നന്ദി പറയുമ്പോ നമുക്ക് ഉം അല്ല നടക്കാനിപ്പം പേടിയാടാ ഈ ഇതൊക്കെ ഇണ്ടല്ലോ പട് പട്ടീടൊക്കെ ശല്യം വരുന്ന്ള്ളോണ്ട് നടക്കാനും പേടിയാണ് അതെ അതെ
പട്ടി ഒരു വശത്ത് പാമ്പ് ഒരു വശത്ത് ഉം എങ്ങനെ ആണ് എങ്ങനെയ ഒന്ന് നടക്കാൻ പറ്റാ
ഇപ്പൊ ഈ ഷുഗർ ഈ മധുരം കഴിക്കുന്നതിലൂടെ വരാൻ സാധ്യതയേണ്ടടാ നിനക്കറിയോ
മതി മധുരം മാത്രല്ല നമ്മള് ഇപ്പൊ പഞ്ചസാര ഏറെ കഴിച്ചുന്ന് വെച്ചിട്ട് മാ ത്രം വരണതല്ല ഈ ഷുഗറ്
അല്ല അല്ലേ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നേ അങ്ങനെയാണ ട്ടോ മധുരധികം കഴി ക്കാ അപ്പൊ ഞാൻ എന്നിട്ട് പറയും മധുരം കഴിക്കാണ്ടിരുന്നേയ്ഞ്ഞാ ഷുഗറ് വരില്ല്യാന്ന് ഇപ്പം മധുരം കുറച്ചേ
നമ്മളിപ്പോ അ അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കും നമ്മളെന്നെ ഇപ്പോ കൊറച്ച് ചായ കുടിക്ക്യേ അല്ലെങ്കി മധുരള്ള പലഹാരങ്ങൾ കൊറച്ച് ച്ചേറെ തിന്നേ അതിലൂടെ മാത്രല്ല നമ്മള് കഴി ക്ക്ണ ചോറിലായാലും ഇണ്ട് ഈ കിട് ക്കണ ഈ ഷുഗറിന്റെ കണ്ടന്റാണ് അപ്പ നമ്മള് സ്റ്റാർട്ടിങ്ങ് അവിടുന്ന് തൊടങ്ങണം അപ്പൊ നമ്മളിപ്പോ കൊറേ ചായ മ ധിലിടാതെ ആ ഇനിയിപ്പോ ഷുഗർ കട്ടാട്ടോ ചായ നാളെ മുതല് ഞാൻ ഷുഗർ കട്ടാ അത് തീരുമാനിച്ചൊണ്ട് മാ ത്രന്റെ ഷുഗർ മാറുംന്ന് നമുക്ക് പറയാൻ പറ്റില്ല
ഇല്ല്യാല്ലേ എനിക്കിങ്ങനെ ടെൻഷനാടൊ ബേ പാരമ്പര്യായിട്ട് ഉള്ളതൊണ്ടേ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഉള്ളതൊണ്ടേ
ടിക്കനാട്ടോ പാരമ്പര്യായിട്ടുള്ളത് എന്തായാലും വരും അങ്ങനൊരു ആ പിന്നെ വരാതെരിക്കണെങ്കി നമ്മള് മുന്നില് അതെല്ലേ
ആഹ്
അത് ശ്രദ്ധിക്കണം നമ്മള് ചെ ചെലപ്പോ നമ്മള് പാരമ്പ ര്യാണെന്ന് വിചാരിച്ചിട്ട് വരാതിരിക്കാനും നമുക്ക് ശ്രദ്ധിക്കാം
അതെ അതെ ശ്രദ്ധി വെച്ചാലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതേല്ലോ അല്ലെ വ്യായാമം തന്നെയാണ് അല്ലേ പ്ര
വ്യായാമം തന്നെയാണ് നന്നായിട്ട് നല്ല ഭക്ഷണങ്ങള് കഴിക്ക്യാ പ്പൊ പുറത്തുന്ന് ആയാലും ഭക്ഷണങ്ങൾ
കുട്ട്യാള് പറയുന്നുണ്ടായ്രുന്നു പുറത്ത് പോയിട്ട് എന്തേലും ഫുഡ് കയ ക്കാ അപ്പൊ എപ്പഴും ഈ പൊറത്തു പോയിട്ട് കഴിക്കുന്നത് നമ്മുടെ നമ്മുടെ ഹെൽത്തിന് നല്ലതല്ലാല്ലെ
എപ്പോഴെങ്കിലും ഒരിക്കലാവാം അതോരു നമ്മളെപ്പോ ഒരു ലീവ്ള്ള ദിവസം എല്ലാവരും കൂടിട്ട് നമ്മളിപ്പോ ഭക്ഷണം കഴിക്കാ മാത്രല്ലല്ലോ ഉദ്ദേശം ഒന്ന് കുറച്ചേരം എല്ലാവരും ആയി ട്ടൊന്ന് സംസാരിച്ചിരിക്കണം
അതെ അതെ ഈ മറ്റേ ന നമ്മളെ എടാ എന്റെരു ഡൗട്ടാനെ നീ ഒന്നൊന്ന് പറഞ്ഞ് തരണേ ഈ കാൻ സർ ഈ ഇതില് പെടുന്നുണ്ടോ ഈ ജീവിത ശൈ ശൈലി രോഗങ്ങളില് പെടോ
എനിക്ക് തോന്നണത് എന്താന്ന് വെച്ചാ ജീവിത ശൈലിയിലോ രോഗങ്ങളില് പേടൊന്നു വെച്ചാ ഇതിപ്പോ നമ്മുടെ നിരന്ത ന്തരായിട്ടുള്ള നമ്മുടെ ഓരെ ഭക്ഷണരീതിയായാലും അല്ലെങ്കി നമ്മുടെ ജീവിതത്തിലെ ഓരോ രീതികളാണല്ലോ ഈ രോഗങ്ങൾ ക്കൊക്കെ കാരണായിട്ട് വരുന്നത്
അതെ അതെ
ഉം അപ്പൊനമ്മൾടെഭക്ഷണരീതികൾള് ഇങ്ങനെവെരുമ്പോ അഹ് സ്വാഭാവികയായിട്ട് ഈ ക്യാൻസറും ആഒരുകൂട്ടത്തിലന്നെ പെടുത്തേണ്ടൊരു ഇൻക്കി പണ്ടൊക്കെ ഈക്യാൻസറ് അപൂർവം ചെലആള്കൾക്കുവന്നെങ്കിആയിന്ന് മാത്രഒള്ളൂ
അതായി
ഇപ്പൊഅങ്ങനെയല്ല ഒട്ടുമിക്ക്യ ആളുകൾക്കും എന്താഅസുഖംചോയ്ച്ചാ അവര് പറയും ഒന്നുങ്കി ബ്രസ്ബ്രസ്റ്റിന്റെ ക്യാൻസറായിരിക്ക്യാ അല്ലെങ്കിവേറെ എവിടെയങ്കിലുംആയിരിക്ക്യാ അത് റയറായിട്ട് വേറെ എവിടെയെങ്കിലുംകേക്കുള്ളൂ എപ്പഴുംകേക്കുന്നതന്ന് വെച്ചാബ്രസ്റ്റ് ബ്രസ്റ്റ്കേൻസറാണ് അതെ അതെ ആഹ് അതെ അതെ ആഹ് വേദന
ത് അത് ന നമ്മുടെ ഇതിന്റെ ആയിരിക്കോ നമ്മുടെഎന്താബണ്ണ പിന്നെ വൃത്തി ഇല്ലാത്തതിന്റെ പ്രശ്നത്തിലായിരിക്കോ ഈ യൂട്രസിലേക്ക് ബാധിക്കുന്നത് അറിയില്ലഎനിക്ക്
വൃത്തി ഇക്ക്യക്കറിയില്ല എങ്ങനേന്ന് എനിക്കി തോന്നന്നത് നമ്മുടെ കൊഴുപ്പുമായി ബന്ധപ്പെട്ടിട്ടേ ഈ കൊഴുപ്പന്നേണല്ലോ ഇത് ഈ കോശങ്ങൾടെ അമിത ഉൽപാദനം വരുമ്പോഴാണല്ലോ ഈ ക്യാൻസറ്ന്ന് പറയ്ണത്
വരന്നു അതേല്ലേ ഇപ്പൊഇതില്ലാത്ത ആൾ ക്കാറ് വളരെകുറവാണ് ഞങ്ങളെ നാട്ടിലെന്നേഎല്ലാധീകാൾക്കാർക്കും പിന്നെ ഈ അജൈവമാലിന്യം ആഹ് പിന്നെ കത്തിക്കുന്നതിലൂടൊയൊക്കെ
ആഹ് അതെ അതെ ആഹ്
ജൈവമാലിന്യല്ല അജൈവമാലിന്യോണ്ടല്ലോ ആഹ് അജൈവമാലിന്യ കത്തിക്കുന്നതിലൂടെയൊക്കെ വരുന്നു പറയ്ന്ന്ണ്ടല്ലേ
ആഹ് അത്ണ്ടാവും അഹ് തീർച്ചയായിട്ടും ഉണ്ടാവോല്ലോ
ഇണ്ടാവും അതെ അതെ പിന്നെ ഈ മറ്റേ ഇതുണ്ടല്ലോ എന്താപറയാ ഈസിഗററ്റ് അങ്ങനെയുള്ളേ ലഹരി വസ്തുക്കളിലും വരുന്നുണ്ടല്ലേ ഐ ഈശ്വാസ് ശ്വാസകോശ സംബന്ധമായിട്ട്ള്ളേ വെരുന്നത് അർബുദംവെര്ന്നത് അല്ലെ പ്രധാനഇതാണെന്ന്
അത് ഈ നിരന്തരം സിഗരറ്റ് റ്റ്പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്ക്ണആൾക്കാര്ക്ക് ഒരു പത്തില് ഏഹ് ഒരാറാൾക്കെങ്കിലും ഉണ്ടാകാതിരിക്കില്ലല്ലോ
അതെ അതെ ഇത് എന്താപ ഇള്ള വല്ലാത്തൊരുകഷ്ടാണ് ഇന്ന് റ്റുആൾക്കാറ്തൊന്നും മൻസ്സിലാക്കാതെയും ഇതൊക്കെ ഉപയോഗിക്ക്യുന്നില്ലേ ഇതൊക്കെ ഉപയോഗിക്കുന്നു മം ഭക്ഷണം വീടുകളില് എന്താപറയാ അവർക്കൊരു മേലനങ്ങിട്ടൊരു പണിയെടുക്കാപറ്റ്ല അതുകൊണ്ടല്ലേ ഇനിവ്യായാമം വേണംന്ന്പറയുന്നേ പണ്ട്ള്ള പണ്ട്ള്ള ആൾക്കാറെന്താ ഈനേ അ അമ്മീ അമ്മീലര അതെ അതെ അമ്മീലിട്ട്അരക്കും നെല്ല്കുത്തും അല്ലെ അത് അപ്പോഴേക്കു അതൊരു വ്യായാമം കിട്ടുന്ന്ണ്ട് ഇപ്പംനമുക്ക് എല്ലഎന്താപറയാ എല്ലാം ഇല ട്രിക് ഉപകരണങ്ങള് വന്നേന്ശേഷം എല്ലാഅതിലേക്ക്മാറി
നമ്മുടെ അഖിൽമാരാര് പറഞ്ഞ ആ സംഭവല്ല്യേ പ്രസവം
പ്രസവവാണോ പക്ഷെ അതിനോടെനക്ക് പൂർണ്ണമായി ട്ടൊന്നും യോജിക്കാൻ പറ്റില്ല പണ്ട്ള്ള ആൾക്കാരൊന്നു പ റഞാല് ഈ അതൊ അത് പറയുന്നേനോ ടു യോജിക്കാനേ പറ്റില്ല പണ്ട്ള്ള ആൾക്കാർക്ക് സഹായിക്കാനാരേലുണ്ടോ? അവർക്ക് എന്താണ് അവര്തന്നെ വെച്ചിട്ട് വേണ്ടെ അവർക്ക് ഭഷ്ണം കഴിക്കണെങ്കില് അതവര് സുഖ സ സന്തോഷ്ത്തോട് കൂടിം സമാധാനത്തോട് കൂടിം ചെയ്ത സംഭവൊന്നും ആയിരിക്കില്ലല്ലോ? വേദന സഹിച്ചിട്ട്ന്നെക്കെന്നെ ആയിരിക്കില്ലേ ചെയ്യ്ന്നെ
പക്ഷെ എത്ര സിംപ്ളായിട്ടാല്ലേ പർഞ്ഞിരിക്ക്ണത്?
ആ എത്ര സിംപിളായിട്ടാ പർഞ്ഞരിക്ക്ന്നെ അവന്റെ ഭാ ര്യ അങ്ങനെയാണോ? ആ അതെ പക്ഷെ നമ്മള് പറയ്മ്പോ അതിന്റെ അതെ ഈ യുക്തിക്ക് അൻസരിച്ചിട്ട് വേണ്ടെ പറയണങ്കില് എല്ലാവരും അവടെയിട്ടിട്ട് അഹ് പറിയാ
എല്ലാവരുട്ത്ത് ട്രോള്ണുണ്ട് എന്താ ചെയ്യാ
അതന്നെ പറയ്ന്ന് പക്ഷെ നമ്മളീ ഇപ്പം ജീവിത ശൈ ലി രോഗങ്ങള് നമ്മള് മാറ്റിയെട്ക്കാൻ വേണ്ടി പ റ്റും നമ്മള് വീട്ടില്ണ്ടാക്ക്ന്ന ഭക്ഷണം നമ്മള് കഴി ക്ക്യലെ പച്ചക്കറികളും, ഇലക്കറികളും, നമ്മള് കൂ ഉം കൂട്തലായിട്ട് ഉപയോഗിക്ക്യാ ഈ അന്നജം കൊറക്ക അല്ലെ? ഒര്പാട് ഫുഡിലന്നെ നമ്മക്ക് അതെ അത്
ഇപ്പക്ക്യ തോന്ന്ണ് ഈ കുട്ടിയൾക്ക് കണ്ടില്ലേ സ്കൂളില് കൊണ്ടവാന്ള്ള ഭക്ഷണം അവര്ക്ക് ബ്രേക്കിനൊക്കെ കഴിക്കേണ്ട ഭക്ഷണങ്ങളൊക്കെ കണ്ടില്ലേ ഫ്രൂ ട്സും, അങ്ങനെയുള്ളതൊക്കെ ഉൾപ്പെട്ത്തിട്ട്ള്ളത് ഇപ്പൊ നമ്മടെ സ്കൂള്ന്ന് വെ ച്ചാ പറയ്ണതെ മിച്ചറ് പോലുള്ളവ ഒന്നും അവര്ടെ സ്നാക്ക് ടൈംമില് കഴിക്കാൻ കൊട് ത്തയ്ക്കര്ത്ട്ടോന്ന്
അതെ അതെ അത് പറയാറ്ണ്ട് അത് ഇപ്പം സ്കൂളിലെന്നെ ഇപ്പം അവരിപ്പ ഹെൽത്തി ഫുഡന്നെല്ലേ കൊട്
ആഹ് അതെ അങ്ങനെള്ള ഇപ്പൊ കുട്ട്യാളും വൾ വളർന്ന് വര്ന്നതും ഇതിലങ്ങട്ട് ശീലിക്കാണെങ്കി വല്ല്യ കൊഴ്പ്പല്ല്യ
ആഹ് പക്ഷെ സ്കൂള് വേറെ വീട് വേറെ അവര്ടെ മനസ്സ് വേറിം അവസ്ഥേലല്ലേ ഇല്ലെത് നമ്മളന്നെ വിചാരിച്ചാലും മാറ്റിയെട്ക്കാ പറ്റും പക്ഷേ നമ്മള് വിചാരിക്കില്ല അതാണ് ഏറ്റം വല്യ ഒര് ഫോൾട്ടെന്ന് പറിണ്
ചെല ഭക്ഷണങ്ങള് കഴിക്കാൻ മടിയാണെ
അതെ ഈ കപ്പയൊക്കെ നല്ലതാന്ന് പറയ്ന്ന് പക്ഷെ ക പ്പയൊന്നാരും കഴിക്കില്ലല്ലോ? ഇപ്പഴത്തെ കുട്ടേൾക്ക് കപ്പാന്ന് പറയ്ന്നത് കണ്ടൂടാ മുന്നില് വെച്ച് കൊട്ത്ത് കഴിഞ്ഞാലത് നീക്കിയങ്ങട്ട് വെക്കും
ആഹ് അതന്നെ പക്ഷെ പണ്ട് ഏ പണ്ട്പ്പൊ ക പ്പ കഴിക്ക്ണേനത്ര നിയന്ത്രണണ്ടാറ്ന്നില്ല പക്ഷെ ഇപ്പൊ കഴിക്ക്ണേനും കൊറെ നിയന്ത്രണം ഇണ്ട് ആഹ് പ ആഹ് കഴിച്ചൂട ല്ലേ
ഉം ഷുഗറ് ള്ളവർക്ക് പരമാവധി ഭക്ഷണങ്ങള് പരമാവധി ഒഴിവാ ക്കണം പലതരം ഭക്ഷണങ്ങള് ഒഴിവാക്കണം അത് അപൂർവ്വായിട്ട്ള്ള ഭക്ഷണേ കഴിക്കാ ഓഹ് ഷുഗറ് ള്ളവര് പറിയ്ന്നത് കേക്കാ പിന്നെ എന്ത്ന്നിട്ടാ പിന്നെ എന്ത് ന്നിട്ടാ ജീവിക്കണ്ട്
അവര്ക്ക് ഭയങ്കര വെശ പണി
ആഹ് അതെ അതെ ശരിയാണ് ഭയങ്കര വെശപ്പാണ്
പാവങ്ങള്
ഏഹ് ശരിയടാ എന്നാല് എനിക്ക് പിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോണം ഞാൻ എനിക്ക് എന്തോ ഒരു തളർച്ച പോലെയുണ്ട് ഓക്കെ എന്നാലേ ഞാൻ പോയിട്ട് വന്നിട്ട് വിളിക്കാം
ആഹ് ശെരി ശെരി ഉം